ഹലോ ഹലോ
ഹലോ
ആ എൻ ന്താ വർത്താനൊക്കെ
നല്ല വർ ത്താനം സുഖം തന്നെ എന്താ അട്തെ വർ ത്താനം
എന്തൊക്കെ നല്ലതന്നെ എന്താ ഫുഡ് കയി ചോറ് കയിച്ചോ
ആഹ് ചോറ് കൈച്ച് ഉം
ആ മക്കള് കുട്ടികളൊക്കെ ഉറങ്ങിയ
ആ അവലൊറങ്ങി അവല് കൊർച്ച് ച്ചേരായി കെടന്നിട്ട്
ആഹ് അയ്ശരി ആഹ് ആഹ്
അവളത് അതെന്താ ചോറൊക്കെ കൈ ച്ചോ
ആഇവിടെ ഒക്കെ ഉറങ്ങി സ്കൂളൊക്കെ- നാളെ സ്കൂള് ലല്ലേ നേർത്തെയെറങ്ങണം
ഏഹ്
പിന്നെ എന്തൊക്കെ
വേറെ എന്താ ഒക്കെ സുഖം ഉം ഹ് വെക്കേഷൻ ഒക്കെയല്ലേനോ ഇത്രയും കാലം രണ്ട് മാസം ഒഹ് ആഹ് അടിച്ച് പൊളിച്ച് ട്രിപ്പൊക്കെ പോയിനി ഇങ്ങള് ടൂറായിട്ട് കഴിഞ്ഞിനോ
ആഹ് പെരിൻ നല്ല ചൂടും അല്ലെയ്നോ?
ആഹ് ആഹ്
വെക്കേഷന് ചു ഏഹ് ടൂറൊക്കെ പോയാലും നല്ല പെരും കാലാവസ്ഥ പെരും ചൂടേനി.
ആഹ് ആ ആ അത് പത്രത്തിലൊക്കെ വന്നിരുന്നല്ലോ അപ്പം ചെറിയ മക്കളെയും കൊണ്ട് ഇങ്ങനെ വിനോദയാത്രക്ക
ആഹ് ആഹ് ആഹ് ഇങ്ങള് എങ്ങട്ടാ പോയിന്?
ഞങ്ങള് മൈസൂർക്കായിന്നു.
ആ ആ അത് ശരി ആഹ് ഞങ്ങളും പോയിനി. ഒരു വട്ടം പോയീനി ഫസ്റ്റ് സ്കൂൾ പൂട്ടിയുടനെ ഒന്ന് പോയീനി. വയനാട് ഒക്കെ പോയി
ആഹ്
ഫാം ഫാമിലി മൊത്തം ഇണ്ടായിനി ട്രാവലറൊക്കെ വിളിച്ചാണ്ട് എല്ലാവരും പോയിനീ ഉം ഉം ഇങ്ങളെങ്ങനെ ബസ്സീനി
ആഹ് ഞങ്ങള് രണ്ട് മൂന്ന് ബസ് രണ്ട് മൂന്ന് ചങ്ങാതിമാര് കൂടിക്കൊണ്ട് കാറിനി
ആഹ് ആ അത്
ഒരു ആ
ഞങ്ങളും അങ്ങനെത്തന്നെ ഇവ് ഏഹ് ട്രാ ട്രാവലർ ആയിന്നി കൊറേ ഫാമിലി ഇണ്ടായിനി.
ആഹ്
ഉം ഫുഡൊക്കെ ഇങ്ങള് ഇണ്ടാക്കി കൊണ്ടോയ്നോ
ഇല്ല ഞങ്ങള് ഒക്കെ അവിട്ന്ന് വൈക്കന്ന്ങ്ങനെ കൈക്കലേനി
ഏ ഞങ്ങൾത് പിന്നെ ഉച്ചക്കക്ക്ള്ളതൊക്കെ വാങ്ങി കൊണ്ടോയ്ക്കേനി ഉണ്ടാക്കി കൊണ്ടേയ്ക്കേനി
ആ ശെര്
ആ ഞങ്ങള് വയനാട് എടക്കൽ ഗുഹ അങ്ങനെ കൊറെ സ്ഥലങ്ങളൊക്കെ പോയി പിന്നെ വയനാട്ട് ത്തെ പ്രത്യേകതണ്ടല്ലോ ഊര്അർഞ്ഞാണ്ട് അവിടൊക്കെ പോയി
അത് സംഭവം നല്ല രസണ്ട്ലേ കാണാന്
ആ ഓലൊരു പ്രത്യേക തര കളിയണത് ഓലര ദില് പെട്ടൊരു കളിയാണ് ഉം നല്ല രസാണ് കണ്ട് ക്കാനൊക്കെ
പിന്നന്ന് പറഞ്ഞ അവരിത്തുണ്ടല്ലോ ആന്നോ ഞമ്മളെ പണ്ടത്തൊക്കൊരു
ആഹ് ആ ഹ് ഓ പോയ ഗ്രാമോ ൻഡ്
ആഹ്
എടക്കൽ ഗുഹ ഒക്കെ കെ റണം നല്ല രസാ കൊറേ സ്റ്റെപ് പ്പ് കേറി കേറി വല്യ ഗുഹയാണ്
ഞാനേ അങ്ങോട്ട് പോയിട്ടില്ല അങ്ങോട്ട് പോണം അങ്ങനെ എപ്പോളും ഇങ്ങനെ കരുതും ഇതുവരെ കാണാണ്ട് പോയിട്ടില്ല മൈസൂർക്ക് പോയിന് മൈസൂർ ഇപ്പോ രണ്ട് മൂന്ന് വട്ടൊക്കെ പോയിട്ടുണ്ടാവും
ഏ അവിടെ ഞങ്ങള് പോയിട്ട് ഞങ്ങള്- ഇവിടേം പിന്നെ ഊട്ടിയൊക്കെ പോയിട്ടുള്ളൂ
ഏ ഊട്ടിക്ക് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് മൈസൂർക്ക് രണ്ടും രണ്ട് മൂന്ന് പ്രാവിശ്യം ഞാൻ മൈസൂർ പോയിട്ടുണ്ട് ഇനിപ്പോ വയനാട്ട്ക്ക് ഇങ്ങനെ പോകും വയനാട് ആ ചുരത്തുമലയിറ്റം പോയിക്കാണും ഇങ്ങനെ അവിടെ കാഴ്ച കാണാന ഞങ്ങിങ്ങനെ വേഗം അവിടെന്ന് ചോരത്തുമ്മാ നങ്ങനെ
ആഹ് ആഹ് ആ ഹ് ശെരി എന്താണ് ചോ നല്ല രസാണ് ഗുഹ എടക്കൽ ഗുഹ ക്കെ കാണാനൊക്കെ പൂക്കോട് തടകയൊക്കെ കാണാൻ നല്ല രസാണ്
ഏഹ് അവിടെ നല്ല രസാണ് കൊറേപ്പൊ കാണുമ്പോ ത്ത പോലെല്ലാന്നൊെക്കെ പർഞ്ഞേട്ട്
പുതി പുത്യേ റിസോട്ടുകളും അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ വന്ന്ക്ക്ണ് ആ അപ്പൊ കൊറേ വന്നക്ണ് ഞങ്ങളും ഒരീസം സ്റ്റേ ചെയ്തു അവിടെ. പിറ്റേന്ന് പോന്നു
ആഹ് അ പ്പോഴെ കണ്ടു തീരുള്ളൂ കൊറെേ കാണാണ്ടാവും
ക്കേറ്റല്ലേ പോണത്
ആഹ് ആഹ്
കുറച്ചേരൊക്കെ റസ്റ്റ് എടുത്തുകാണ്ട് പിന്നൊക്കെ കാണാനൊക്കെ പോയി
ഏഹ്
ഉം പിറ്റേന്നാ പിന്നെ പോന്നതൊക്കെ നല്ല അടിച്ച് പൊളിച്ചു പോന്നു.
ഏഹ് ശരി
രാത്രി ഓലെ ഫുഡന്ന് റിസോർട്ടിൽന്നൊക്കെ ഫുഡ് ഒക്കെ ഉണ്ടായിനു.
ഏഹ് അവിടന്ന് തന്നെ നമ്മള് ഓർഡർ ചെയ്താല ഒക്കെ സെ
ആ ആഹ് ആഹ് എല്ലാതും ഉണ്ടാക്കി തരാനും ഞമ്മക്കന്നെ ഉണ്ടാക്കാ
ആ ഞമ്മക്ക് വേണെങ്കി ഞമ്മക്കുണ്ടാക്കാം പോയവരൊക്കെ ഇങ്ങനെ പറഞ്ഞത് കേക്കാ അവിടെ നല്ല ഭംഗിയാണ് കാണാന് ഇതൊക്കെ അങ്ങനെ അവരൊക്കെ പറഞ്ഞേക്കാ
പിന്നെ ഇപ്പൊ തണുപ്പൊന്നുല്ലേനു ചൂടായതൊണ്ടേ ക്കേഷൻലേ വല്യ തണുപ്പൊന്നുല്ല ചൂട് തന്നെയേനു മൈസൂർന്ന് ട്ന്ന് സ്റ്റേ ചെയ്തീനോ മൈസൂര്
ആ ഞങ്ങള് ഒരീസം നിന്ന്
ആ അയ്ശെരി ആ എത്ര ഫാമിലിണ്ട്
ഓര്
രണ്ട് മൂന്ന് ഫാമിലി ഒക്കെ ഇണ്ടാവൂല്ലേ
ആ ഒരു രണ്ട് മൂന്ന് ഉണ്ടായി
അയ്ശെരി ആ ആ എന്നട്ട് പിറ്റേന്ന പോന്നത്
ആ ഞങ്ങള് രാ അന്ന് രാവിലെ പോന്ന് പോയി പോയ ന്ന് രാവിലെ ഒരു അഞ്ച് മണി യപ്പം ഇവിടെന്ന് പോയി അഞ്ച്മണി അഞ്ചിരേകായപ്പം പോയി പിന്നെ അവിടെ അത് പിറ്റേന്നാടന്ന് പോന്ന് പിറ്റേന്നൊരു ഇവ നട്ടപ്പാതിരണ്ട് മണി ക്കായ്ട്ടുണ്ടാവും
ഓ ശരി
അവിടെ കുറിൽ കാണാനൊക്കെണ്ടവിടെ വിടെ പാർക്ക് സോം പാർക്ക് ഉണ്ടല്ലോ സൂണ്ടെ പിന്നെ അതേപോലെ തന്നെ അടെ കുറ ഉണ്ട് അവിടെ പാലസ് ഉണ്ട് വാട്ടർ ഫാൾസ് ഉണ്ട്
ആഹ് അങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെ കണ്ടും പറഞ്ഞു തന്നെ മൈസൂർ പാലസ് ഒക്കെ നല്ല രസ് സ കാണാനേ
ആഹ് പാലസ് നല്ല ഭംഗിയാണ് പാലസൊക്കെ നമ്മളൊ ഒരു ഡോർ കൂടെ ഇങ്ങനെ കേറി പോവ ആ ആ വലിയോരു കൊട്ടാരാണ് നമ്മൾ ഒരു ഡോർ കൂടെ ഇങ്ങനെ കേറി പോന്നത് മറ്റൊരു ഡോറിക്കൂടെ അങ്ങനെറങ്ങി പോരാ നമ്മള് പോയ വഴിക്ക് നമ്മള് നേരെ പോരാൻ പറ്റൂല പിന്നാണെല്ലോടത്തും സെക്യൂരി കുട്ടിയോള് ഓരും ഉണ്ടാവും നമുക്ക് എന്താണെങ്കില് ചോദിച്ച് മനസി ഇത് ഒക്കെ ചെയ്യാം അവിടന്നെ എല്ലാത്തമേലും ഓരോ പേരും കാര്യങ്ങളൊ വശങ്ങളൊക്കെ ഇങ്ങനെ ഏഴുതി വേച്ചട്ടുണ്ടാവും
ഏഹ് അങ്ങനൊക്കെല്ലേ അപ്പൊ നമുക്ക് മനസ്സിലാക്കി എടുക്കല്ലേ ഓരോന്നൊക്കെ
ആഹ് ആഹ്
ആഹ് അങ്ങട്ട് അഞ്ഞോ അങ്ങോട്ടൊന്ന് പോണം അവിടെ ഒന്നും പോയിട്ടില്ല
ഉം കൊ കുട്ടിയ വയനാടൊക്കെ പോയി കാണണ്ണന്നല്ലാതെ പിന്നെ ഭയങ്കര ചൂടായത് കൊ എടുക്കും ഇറങ്ങൂലല്ലോ
ആഹ് ശരിയാ ചൂടോണ്ട് അങ്ങോട്ട് പോവാൻ തോന്നൂല
ആഹ് ഊട്ടന്നെ ഭയങ്കര ചൂടേന
ആഹ് ആഹ് ആഹ് നമ്മള് പറയും ഊട്ടിൽ ഇങ്ങനെ നല്ല ചൂട് തണുപ്പാക്കാനൊക്കെ ഇങ്ങനെ നമ്മക്ക് ചൂടാമ്പോ അവിടെ തണുപ്പ അവിടെ മ്പോ എവട ചൂട് അങ്ങനെയാണ്
ആ അങ്ങനെയാണ് ഏതാലും അടു ച്ച് പൊളിച്ചു പോന്ന വെക്കേഷന് ഉഷാറാക്കി മക്കക്കൊന്നും ഇങ്ങെ എന്താണ് ഇങ്ങനെ പ്രകൃതി കാണുന്നതൊന്നും ഇഷ്ടമല്ലഓ ക്കക്കെ
ഓർക്കെന്തെങ്കിലും വികൃതി കാര്യങ്ങ ആ ഒർക്കതാ വേണ്ടത്
ഓൽക്കാതാ വണ്ടേ
ആ ആ
കിൽ കളിക്കാ അങ്ങനത്തൊക്കെ
ആ ആ
അവിടെയുണ്ട് പാർ റിസോർട്ടിലും ഉണ്ട് പാർക്ക് കുട്ടികൾക്കായി കളിക്കാൻ പറ്റിയ പാർക്കുകളൊക്കെ ഉണ്ട്
ആളുണ്ടാവും അവിടെ നമ്മുക്ക് ആ് നമ്മളെ ഫുഡ് അക്കോമഡേഷൻ എല്ലാം ഇങ്ങനെ അ-
ആ ആ എല്ലാത്തിലും ആ റൈറ്റ് അതിലുണ്ടാവും എല്ലാത്തിലും കൂടത് ഉം ഞങ്ങ അദ്ദേഹം സെമി പോൾ എടുത്തനു ഉം
ആ ആ അഴൊക്കെ പോകുമ്പോ നല്ല രസമാണ് നഞമ്മൾ ഈ ഒറ്റക്ക് പോണല്ലേറെ രസമാണ് പോണ
ഫാമിലി മൊത്തം പോകുമ്പോ നല്ല രസമാണല്ലോ വേറൊരു വൈബ് ആണ്
ആ
ഉം അയിക്കും കുട്ടികളു കൂടി ഉണ്ടായാൽ
ആ ആ കുറച്ച് പിത്തന അങ്ങനെ കാട്ടിക്കാണ്ട് വേണം
ആ നല്ല രസമാണ് ഇഞ് ഓണ പോട്ട ക്രിസ്മസ് കുട്ടു വരുമ്പോൾ ഇനി പോണൊക്കെയിരുന്നു ണ്ട്
ആഹ അത് പോയെങ്കിൽന്നെ രസം കിട്ടുള്ളൂ നമ്മള് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു അതൊരു ഭംഗി തോന്നൂല ഞമ്മളിങ്ങനെ യാത്രകൾ ഇങ്ങെ ചെയ്തു കൊടുക്കണം വീട്ടിലക്കെ ഇങ്ങനെ കുറെ ഇരിക്കുമ്പോ തന്നെ ഒരു ഉറുപ്പാണല്ലോ
ആ കുട്ടികൾക്കും ബോറടിച്ചു ഏതാലും സ്കൂളുകൾ ഒന്നും ഇല്ലാതെ ഈ വെക്കേഷൻ വെറുതെ ഇരിക്കുകയല്ലേ എല്ലാവർക്കും ഫോൺ ഇല്ലല്ലോ
അതെ അതെ
ഈ കുറെ തന്നെ അങ്ങനെ ഉഷാറാക്ക കമെ അടിച്ചുപൊളിച്ചെന്ന് ഇനി അവർക്ക് പൂതി കഴിഞ്ഞിട്ട് ഇല്ല ഇനി പോകണം പോകണം തന്നെ
ആ അവർക്ക് ഈ പാർക്കും കാര്യങ്ങളും ഇങ്ങനെ
കാണുമ്പ ആ ആകാണുമ്പളെ ഓല് പ്ര ചെറിയ മക്കൾ അല്ലേ
അതാണ് ഈ സ്വിമ്മിംഗ് പൂളക്കു പോല ഇറങ്ങുന്ന എല്ലാവരും നല്ലത് തന്നെയാണ്
ആഹ് അങ്ങനത്തെ പാർക്ക് കളിച്ചന് തന്നെയാണ് ഓരോ അപകടങ്ങളും അങ്ങനെ ഉണ്ടാവും കളിച്ചും
ആഹ്
ഉം പിന്നെ എന്തൊക്കെയുണ്ട് എന്താപ്പ സ്പെഷ്യൽ ഇണ്ടായിനോ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിനോ ഫുഡ് ഇല്ല വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ
ഇല്ല
ഹാ ശരി അത് ശരി എന്നാ പിന്നെ വേറെ എന്നാ എന്നാ ആയിക്കോട്ടെട്ടോ പിന്നെ വിളിക്കണ്ടന്നാ